ഹലോ
ഹലോ
ഹലോ
ആഹ എന്തൊക്കെ?
എന്താണ് നല്ലത് മരിച്ചോട്ത് മയ്യത്ത് എടുത്തോ?
ആ മയ്യത്ത് എട്ട് മണിക്ക് എടുത്ത് പിന്നെ ഞങ്ങള് ഞാന്. പോയിട്ടില്ല ഉച്ചരിഞ്ഞിട്ട് പോവാച്ചിട്ടാ. ഉച്ഛരിഞ്ഞട്ട് പോവാച്ച്ട്ടാ. കുട്ടിള് അവിടെ നിന്നോളും ഉമ്മ നോക്കിക്കോളും കുട്ടീള് അവിടെ നിന്നോളും. ആഹ് അത് മ്മ ഉണ്ടാക്കിക്കോളും കറി വാണങ്കി ഇന്നല്
അഹ് അഹ് അഹ്
തത്തിട്ടും
ഉം അന്റെ മോൻ പോയിട്ടുണ്ടാവൂലേ പണിക്ക് പോയിട്ട് ചായ കുടി കഴിഞ്ഞിട്ട് ഇരിക്കാ മോളെ ഒരു പണിയും എടുത്തിട്ടില്ല ഇന്ന് എന്തൊരു ദിവസാ എക്ക് അറിയില്ല ഉം മടിച്ചിരിക എടെക്കും പോവാനൊന്നുല്ല എവിടുന്നാണ് നീ ഞാ പിന്നെരു കട്പ്ടെനണ്ട് ചെയ്യും പക്ഷെ അണ്ട് തൊടങ്ങിട്ടില്ല ഉം
ഉ പിന്നെ ഒന്നാമത് ആ തിന്നാനും കുടിക്കാനും ആളില്ലെങ്കിൽ തന്നെ
ആ അത് വിടില്ല ആഹ് അതെ അതെ അതെ മടിച്ചിരിക്കണ് മ്മ്
ഉം ഒട്ക്കാ സലാം പോ
ഉം ഉം
പോന്ന് പറന്നിട്ട്
സലാംക്ക അവിട്ക്കാ ന്ന പറഞ്ഞ് മാ
ഹെ
ഓള്ക്ക് പി ജി ക്ക് നോക്കാനാണ് പീജിക്ക്‌ മോളക്ക്‌ ഉം മധ്യപ്രദേശിക്കാണ് ആ ഇനി പാലക്കാട് പോയിട്ട് ട്രെയിന് കേറാന് അങ്ങനെ പോവാണ് പാലക്കാട്ന ട്രെയിന് കിട്ടുളു
ഉം
ആഹ് അയിന് എല്ലായിടത്തിനൊന്നും കിട്ടൂലല്ലോ ഓരോ ഓരോ വഴിക്കുള്ളത് മധ്യപ്രദേശ് പറയുമ്പോ ആ ഭഗത്ത്ക്കല്ലേ അപ്പോ പാലക്കാട് പോയിട്ട് ട്രെയിന് കിട്ടോക്കാരം
ആ ആ എത്ര ദൂരല്ലേ മധ്യപ്രദേശ് യോക്കെ
ഉം നല്ല ദൂരം പിന്നെ ഞാൻ പറ എവിടക് കിട്ടീട്ട് ഇങ്ങനെ പോവണ്ടേ
ഉം
ഉം കിട്ടുന്നുല്ലോ ണ്ടാവും
ഒറ്റക്കൊക്കെ പോകുമ്പോ തന്നെ പേടിയാ ലെ കൊറേ ദൂരൊക്കെ പോയി നിക്കുമ്പോ കൊറെ ദൂരെ ക്കെ ഒറ്റക് നിക്കേ പോയി നിക്കുമ്പോത്തന്നെ പെൺകുട്ടിലും അല്ലേ ആണ് കൂട്ടാളാണെങ്കിൽ പിന്നേം കുഴപ്പല്ലേ
അതന്നെ
വേറെ കുട്ടികളോണ്ടാവല്ലേ എന്നാ പിന്നെ കൊഴപ്പില്ല എന്നാ പിന്നെ സമാധാനം
പോരാ ഉ ഉം
അന്യ ഭാഷയേക്കാരം വേറെ സംസ്ഥാനം
അവിടെ കർണാടക ഭാഷക്കെക്കാരം മാണെങ്കിലേ
എന്താ ചായക്ക് ക്കടി
ചായക്ക് ക്കടി കടി പു
അതെ അതെ ഉം
ഉണ്ടാക്കി മയ്യിത്ത് എടുക്കല്ലേ മയ്യിത്ത് എടുക്കല്ലേ പിന്നെ
ആ ന്ന്ട്ട് പോയോ മറ്റേ താത്ത പോയോ
ആഹ് ചെറിയ താത്ത പോയി ഇപ്പൊ വല്യ ത്താ ത്ത ഇബടെണ്ട്‌ ആ ചെറിയത്തി പോയി വല്യള് ഇവിടെണ്ട് അപ്പോ ഞാൻ പോവാൻ നിക്കാരുന്ന് അപ്പൊ ഓള് പറ ഇജ്ജ് പോവല്ലേ ഞാനും നമുക്ക് ഒപ്പം ഉച്ചിരിന്നിട്ട് പോവാന്ന് പറഞ്ഞ്ക്കാണ്ട്‌ പിടിച്ചിർത്തിക്ക ആഹ് ക്ക്ക്കേ ഉമ്മല്ല്യാത്തെ കാരണേ പിന്നെ ഒറ്റക്ക്ക്കുമ്പോരുജാതിരുത ഒരു വ ർത്താനം പറയാന് മുണ്ടി പറയാ നാത്തൂന് ഓലേ ഏത്തിൻ്റോട്ക്ക് പൊയിക്കാണ്
ഉം
അപ്പൊ പിന്നെ ഒറ്റക്കല്ലേ പിന്നെ ഇപ്പീഓള് ഒറ്റകല്ല അപ്പൊങ്ങനെ പറിം ഉച്ചര്ഞ്ഞാ പോവാഅമ്മക്ക് അണ്ടാകൂടി ഒപ്പം പോവാന്നറഞ്ഞിട്ടാണ് ഓലുച്ചരിഞ്ഞാ വരും നാത്തൂനുച്ചരിഞ്ഞാ വരും
ഞ്ഞൊള്ളൂല്ലേ
ആഹ്
ഉം ഇങ്ങള്പ്പാ വീ വീടിര്ന്ന വീട്ടിലല്ലേ
അല്ല ഇല്ലല്ല്യ അത് കുടിരിന്നിട്ടില്ല്യാ അത അത് ഇമ്മാടെ നാപ്പ് വിക്കാ വാണ്ടീറ്റ്
ആഹ്
വ അയിൻ്റെ പണിയൊന്നും ഇപ്പളും കെഴിഞ്ഞിട്ടില്ല ഫുള്ള് ഞ്ഞി പണി കടക്കാ മുറ്റൊക്കെ നേരാ ക്കാ കടക്കാണ് ഉം പെയിന്റിങ്ങാണ്പ്പൊ കൊല്ലായന്നെപ്പോ ഞങ്ങള് പറഞ്ഞ് ഇഞ്ഞിപ്പൊ കൊല്ലന്റെ തിലാകുമ്പക്കൂ പിന്നെ ഇതിക്ക് ഇരിക്കാലാവൂലേന്നാവോന്നറഞ്ഞ് നിക്കാണ്
ഏഹ് ആഹ് പണി കഴിഞ്ഞിട്ടില്ലല്ലേ ഉം
ഇല്ലേ. കൊല്ലപ്പവടെ ആവാനായി
ഉം മുറ്റം കെട്ടാനും കട്ടടാനും ഒക്കെണ്ടാവോലോല്ലേ
ആ മുറ്റം നേരാക്കിലെങ്കിലും
ഉം
ഊ ലല്ല ഇത്രീം വല്ല്യ പെരായിറ്റ് മുറ്റം നേരാക്കിലെങ്കില്
അതെ അതെ ഉം അപ്പളയിന്റെരു വൃത്തിണ്ടാവുള്ളൂ ഉം
അപ്പൊ മുറ്റം നേരാക്കാൻ സാനടുക്കണെങ്കിലൊക്കെ ഓം വരന്ന വാണെന്ന് ഓം ഇവടല്യ ഓം വ ഓം പോയിട്ട് ആറു മാസത്തോളയിക്ക്ണ് ഇങ്ങനെ നിക്കലില്ല ഇപ്പോ വാമ്പൊ ഓൻക്ക്പ്പോ ഇമ്മല്ല്യാത്ത കാര ഓന് ഇമ്മാൻ്റെ ഒരാളാണ് ഇൻകും ഉമ്മല്ല്യാത്ത കാരണം ഒൻകും തന്നെ വല്ല്യ ഉസാറില്ല
ആഹ് ആഹ് ശരി
ഉം
ഇപ്പാക് ക്കൊഴപ്പൊന്നുല്ലല്ലോ
ഇല്ല ഇപ്പ വല്ല്യ കൊഴപ്പൊന്നുല്ല ഇപ്പങ്ങനെ പോന്ന്ണ്ട് കൊഴപ്പില്ല്യാ
ഉം പൊറത്ത്ക്കൊക്കെ പോവൂലേ
ആഹ് അങ്ങാടിലൊക്കെ പോയിരിക്കൊക്കെ ചെയ്യും പറ്റ വെജ്ജാതെ ആവുമ്പോ എടുക്കും പോവൂല ഒന്നങ്ങട്ട് പേതായാ പിന്നെങ്ങനെ അങ്ങാടീക്കൊക്കെ പോവും എന്തിനാ പാൻ്റ് ഇട്ട്‌ക്‌ണേ ഇപ്പ തന്നെ ഉച്ചരിഞ്ഞിട്ടാ പോണത് ഇപ്പ തന്നെ പാൻ്റൊന്നും ഇടണ്ട
ആഹാ ഓം പോവാ ഒരുങ്ങിക്കാ
ആഹ് ഓം പോവാ ഒര്ങ്ങ
ഉം ഇങ്ങക്ക് എത്ര ബസ്സ് കേറണം പോരാന്
ഇക്കോ ഇക്ക് വളാഞ്ചേരിക്ക് ഒരു ബസ് കേറണം കുറ്റിപൊറത്ത്ക്ക് ഏ ഒന്ന് കേറണം പിന്നെ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കില് വണ്ടിയൊക്കെ ആയിറ്റ് പോവാണെന്നുണ്ടെങ്കില് പിന്നെ രണ്ട് ബസ്സ് കേറണ്ട ങ്ങനെ പോ പോവാ അല്ലെങ്കില് മൂന്ന് ബസ്സ് കയറി അറങ്ങണം ശരിക്ക് പറയണീ ഒരു ബസ് കേറണ്ട ദൂര ഓരോള്ളു പറ എന്താ അങ്ങനെ നമുക്ക് ഒരു ഇത് വാ ഇതില്ലേ ഓരോ ആഹ് ത്തുമ്പങ്ങനെ വേ പോവല്ലേ
ഉം
അങ്ങനെ അത് കാരണം മൂന്നെണ്ണം കയറണം.
ഉം
ന്നാ അയിന് അത്ര ദൂരം ഇല്ലേനു, അങ്ങനെയൊക്കെയ വളാഞ്ചേരിന്ന് പിന്നെ കൊറച്ച്. ച്ചെന്നെ ഒള്ളൂ ഇങ്ങട്ട്.
ആഹ് വളാഞ്ചിരിന്ന് അതിന് അധികംല്ലല്ലോ അണ്ടിനുംത്ഇതല്ലേ എന്താപ്പൊ കൊടു മുടിയല്ലേ.?
ആഹ് കൊടു മുടി വളാഞ്ചേരി ന്ന് പിന്നെ അത്ര ഇല്ല്യാ. ഇന്നലെ ഞാൻ അവിടെ വളാഞ്ചേരിന് . എനിക്ക് ഉണ്ടായിരുന്ന അപ്പ അങ്ങനെ ഓർമ്മ വന്നു.
പിന്നെ അങ്ങട്ട് എന്നേരം വേണം അങ്ങ് കൊടുമുടിന്ന്.
അങ്ങാടിയിൽ തന്നെ അങ്ങാടിയിൽ തന്നെയാണ്.
ഉം ഈ കൊടമുടിയില് അങ്ങാടിയില് അവിടെ അവിടെ റ്റുണ്ടല്ലോ പാലോളിക്കാരുണ്ടല്ലോ.?
ആഹ് ഇണ്ട് ഇങ്ങളെ കുടുംബയുണ്ടോ, ആഹ് ഇണ്ട് പാലോളിക്കാര് കൊറേണ്ട് ഇവിടെ.
കൊറെ ഒണ്ടോ അവിടെ?
ആഹ് ഇവിടെണ്ട് പാലോളിക്കാര് ങ്ങളെ കുടുംബം ഇണ്ടാ?
എന്റെ കുടുംബം എന്ന് പറഞ്ഞാല് ഞാൻ ഇന്നാള് എന്റെയൊരു മൂത്തേച്ചി മരിച്ചത് പറഞ്ഞിരുന്നില്ലേ. കഴിഞ്ഞ കൊല്ലം ഇന്റെ കാക്ക പെണ്ണ് കെട്ടുക ഒക്കെ ചെയ്തു ആഹ് മുത്തേ വടക്കാഞ്ചേരിയിലുള്ള മൂത്തച്ചി മരിച്ചില്ലേ ആഹ് ആഹ് മൂ ത്തച്ചി ഓല് പാലോളിക്കാരാണ് ഓല് എന്താന്ന്. വടക്കാഞ്ചേരിക്ക് ത താ വടക്കാഞ്ചേരി താത്താന്റെ ഇമ്മാന്റെ നാട്ടിലാണ്, അവിടെ ഓര് താമസിക്കേണ്.
ആഹ് ആഹ് ഉപ്പാടെ വീട് തന്നെ.
ആഹ് കൊടുമുടിയാണ് ക്കെ കൊടുമുടിയാണ് താത്താന്റെ മൂത്താ ഇപ്പ ആഹ് അങ്ങനെ പിന്നെ മൂത്താപ്പാെടെ അങ്ങനെ ഉള്ളേര്. ണ്ട് അപ്പൊ ഓരെതര് മോല്യമാരെ ആൾക്കാരർ അങ്ങനൊക്കെയാണ്.
ആ യിന്നല്ലമൊയ്ല്യാൻ മാരെലീനും.
ആഹ് അങ്ങനെ അത്യാവശ്യംനല്ല പൈസക്കാരൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. പിന്നെ റോഡ് സൈഡി തന്നേ.? അതാ ആ വൈക്ക് എങ്ങടോ പോക്പോ ഇന്റെ മുത്തച്ചീ് ആ റോഡ്‌ സൈഡിൽ എവിടൊക്ക പെരളൊക്കെ. കാണിച്ച് തന്നീരുന്നു എനിക്കൊരു ഓർമയിണ്ട് ആ ആആആ ആഹാ അവിടുത്ത്. അവിട്ക്ക് ഓല് പോവല്ണ്ട് ഒരു കുഞ്ഞിമ് താത്ത പിന്നെ പിന്നെ അന്ന് മൂതാ പേടേ മ മക്കള് അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ഇങ്ങനെ ഇവിടുക്കും പരിപാടികൾക്കും ഞങ്ങള് എപ്പോഴും കാണുന്നുണ്ട് അവിടുന്ന്. താത്താന്റെ ഒക്കെ എന്ത് പരിപടിക കൊക്കെ ഓലും എല്ലാരുംവന്നിട്ട്. അങ്ങനെ അറിയ കൊടുമുടിയാണോ ലെ വീട് ഓല് ഇങ്ങട്ടൊക്കെ താ കുട്ടിയാളൊക്കെ പ്പവരക്കെ വരുമ്പോക്കെ മുതാപ്പാന്റെ അവിടെ പോയിട്ടൊക്കെ വര ലൊക്കെ. വളഞ്ചേരിപോയിട്ട് ഉം അടുത്തൊക്കേപൊയിട്ട് വരും
കാ ആ ഒ ഒരു മാസക്കെണ്ടായിരുന്ന.
ഇൻക്കറില്ല നീ ഓലോട് ചെയിച്ചക്കെ വരെ മക്കളോട് ചോദിച്ചു നോക്കിയാല അറിയിണ്ടാവും.
ആഹ് ആ ഇവിടെ പാലോളിക്കാര് ഇണ്ട് ഇവിടെ കൊറേ.
ആഹ് ഇണ്ട്ല്ലേ ഉം റോഡ് സൈഡിലകാ അഹ് ഒരു എന്തൊരു കുഞ്ഞിമ് താത്താന്ന് എന്തോ പറഞ്ഞിട്ട് നല്ലോണം വർത്താനം പറഞ്ഞിട്ടൊരു താത്തണ്ട് നല്ലോണം സംസാരി. ഒരു ഏയ്ജ്ള്ള ഒരു താത്ത തന്നെ ഓലൊരു മുത്താപ്പാടെ മകള് പറഞ്ഞിട്ട് കുഞ്ഞിമ്മു.
ആഹാ ആഹ് കു ഓ ലെമാപ്പിളേറ്റ മരിച്ചിക്ക്ണാ.
കുഞ്ഞിമ് തിത്താ ന്റെ മാപ്പളെ മരിച്ചിക്ക്ണ് തോന്ന്ണ്ട്.
ആഹ് ഇപ്പടുത്ത് മരിച്ചതല്ലേ?
പ്പൊ അടുത്താണോ എന്താന്നിക്ക റില്ല ചോദിച്ചോക്കിയാലേറിയ
ആഹ് ഇ ഇബ്ടെമ്മയെഇവിടെ. ഇമ്മ മരിച്ചന്റെ പിന്നെ മൂന്നിന്റെ അന്നേറ്റെ. ആഹ് പിന്നെ ഒരാള് മരിച്ച് ണ്അഹ് ഓലോ ടു ത്തേ.
ആ പാലോളിന്നെ ഏണ് ഓല്
ഉം ഓല് പാലോളി എന്നെ
റോഡ് സൈഡിൽ തന്നെയാണ് പിന്നെ പെര ബസ്സൊക്കെ പോണ റോഡിന്റെ സൈഡിൽ തന്നെയ
രണ്ട് മൂന്നാല് പെരണ്ട് അടോലെ റോഡിന്റെ വക്കിൽ
ആ ഇതാ ഒരു പേരിക്ക് ഞാൻ പോവും ചെയ്ത് അതായത് ഇന്റെ മൂത്തചിന്റെ വാപ്പ മരിച്ചിട്ടേ ഹസ്സൻ മൂല്യർ തന്നെയാണ് എന്റെ മുത്തചിന്റെ ഇപ്പാന്റെ പേര്
ആ ആ ആ
ഹസ്സൻ മൂല്യാർ ചികിത്സയൊക്കെ ചെയ്തിര്ന്ന ആളാണ് ഏ മൂപ്പര് താത്താന്റെ നാട്ട്ക്ക് അങ്ങട്ട് വടക്കാഞ്ചേരിക്ക് ആയി പക്ഷെ മൂപ്പര് എന്താ പറഞ്ഞിരുന്നത് മരിച്ചാല് ഓലെ ഇങ്ങട്ട് കൊടുമുടിക്ക് കൊണ്ടരണം ന്നാണ് ആ ന്നട്ട് മൂ ഇപ്പചിടെ വാപ്പാനെ അവിടുന്ന് വടക്കാഞ്ചേരീന്ന് മയ്യത്തുൾപ്പിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട്
ആ ഉപ്പാടെ പേര് ഹസ്സൻ മൂല്യാര്ന്നാണ്
താത്താന്റെ ഇപ്പാടെ ഒരു വടക്കാഞ്ചേരിയാരുന്നു കാര്യായിട്ട് പക്ഷേ
ഇൻക്കറിയാ ഞാൻ കേട്ട്ട്ടുണ്ട് ഇബടെ
ഹസ്സൻ മൂല്യരെ ന്നിട്ട് കൊടുന്നത് ഇങ്ങിട്ടാണ് കബർക് എന്താ കൊടുമുടിക്കാ കൊടുന്നതേ
ആഹ് ആഹ് അവിടന്ന് ഇങ്ങട്ട് കൊടുന്നുല്ലേ
കൊണ്ടന്നു അപ്പൊ ആ കൊണ്ടന്ന ആംബുലൻസിൽ അങ്ങനെ കൊടുന്നതിന്റെ പിന്നാലെ ബടെ ഓലെ മൂത്താപ്പാട വെച്ച ഇത അവിടുന്ന് പിന്നെ ഇത് ദുആരുന്നട്ടാണ് പിന്നെ പള്ളികൾക്കക്ക് കൊണ്ടയി അന്ന് ഞങ്ങൾ എല്ലാരും കൂടി പിന്നാല എല്ലാരും കൂടി വണ്ടിയില്
ആ ഇങ്ങട് പോന്നിട്ടുണ്ടാവൂലേ
താ അന്നാണ് ഓലെ പെരൊക്കെ കണ്ടിക്ക്ണത് മുത്താപ്പാട്ത്തെ അപ്പം റോഡ് സൈഡ് തന്നെരുന്നു പെര ന്നട്ട് ഞങ്ങള അവിട്ന്ന് ഓ മയത്തോക്കെ ഇട്ക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് പോരാ ചെയ്തത് അങ്ങനെ താതാന്റെ വാപ്പാനെങ്ങട്ടാ കൊടുമുടിക്കാ കൊടുന്നു അതേമാതിരി താത്താന്റെ വാപ്പാന്റെ ഒരു പെങ്ങൾണ്ടായിരുന്നു അമ്മായി അമ്മായി പറഞ്ഞിട്ട് അതിനെ കെട്ടിച്ചിട്ടൊന്നുല്ല കുട്ടികളും മക്ക നല്ല വെളുത്തിട്ട് നല്ലരു പ്രായള്ളോരു വല്ലിമ്മ അതായത് താത്തന്റെ വാപ്പന്നെ നോക്കിന്ന് പെങ്ങളെ മരിച്ചോളം നോക്കി ന്നത് ഇന്നട്ട് ആ അമ്മായിനിം എന്താ മരിക്കാൻ നേരത്ത്ക്ക് അല്ല മരിച്ചിട്ട് ഇങ്ങട്ടാ കൊ പറഞ്ഞു എന്നിട്ട് കൊടുമുടിക്കന്നെ കൊടുന്നിക്ക്ണത് ഏഹ് ആഹ് അങ്ങനെയൊക്കെ ഉണ്ട്
ഇന്നാ അയ്ക്കോട്ടെന്നാ ഞ്ഞി ഞാൻ വിളിക്കണ്ട് ട്ടോ
ആഹ് അയിക്കോട്ടെന്നാ ഉം